ഹെത്ത്
ആഹ് ഓക്കെ ഹലോ ഹലോ ആഹ് കേൾക്കാം കേൾക്കാം
ഉമ് ഉമ് ഉമ്
അപ്പോ എന്തായിരുന്നു പറഞ്ഞത് ആഹ് വെള്ളം കെറുന്ന വിഷയം
ആഹ് അതെ അതെ ഉമ്
നിങ്ങളുടെ നാട്ടിലിപ്പം വെള്ളം പെട്ടുന്നുണ്ട് കേയറാനല്ലേ
വെള്ളം അങ്ങനെ പെട്ടെന്ന് കേറിതില്ല ഞാൻ അങ്ങനെ പറയുന്ന കേട്ടിട്ടുണ്ട് അങ്ങനെ അവിടെനൊന്നും വെള്ളം കേറില്ല
ആഹ് ഓക്കെ അല്ലെ കായകുളം കൊച്ചുണ്ണിയുടെ ആഹ് ഒരു എന്താ മറവ് ചെയ്യപ്പെട്ടു സ്ഥലം നിങ്ങളവിടെല്ലേ മറവ് ചെയ്യപ്പെട്ട സ്ഥലം
ഹലോ
ഹലോ
ഹലോ
ആഹ് കേൾക്കാം കേൾക്കാം
ആഹ് പറഞ്ഞോ പറഞ്ഞോ
കായംകുളം കൊച്ചുണ്ണി എന്ന് പറയുന്ന ഒരു ആളില്ലേ
ഉമ് ഉമ്
പുള്ളിയെ മറവ് ചെയ്ത സ്ഥലം നിങ്ങള അവിടെല്ലേ അമ്പലം ഒരു അമ്പലത്തിലല്ലേ അത്
അതെ അതെ ആന്ന് ആന്ന് ആന്ന്
ആഹ്
ഉമ് ഞാനിങ്ങനെ ഞാനും അതിങ്ങനെ എന്താ പറയാ കേട്ടിട്ടുണ്ടെന്നല്ലത് നമ്മള് ആഹ് ജില്ലയിലല്ലല്ലോ
അല്ല അല്ല കേട്ട് അവിടെ പോയിട്ടില്ലേ
ജില്ലയിലെ ഒരു സ്ഥലത്തല്ലയോ നമ്മള്
ആഹ്
ഹലോ
ഹലോ കേൾക്കാം
ഹലോ
ഹലോ കേൾക്കലോ കേൾക്കുന്നില്ലേ എനിക്ക് കേൾക്കാ നിങ്ങക്ക് കേൾക്കുന്നില്ലേ
ഇച്ചരി കൂടെ ഉറക്കെ സംസാരിച്ചുന്നേ കൊള്ളായിരുന്നു
ആഹ് ഇപ്പൊ കേൾക്കുന്നുണ്ടോ
ചെറിയ സൗണ്ട് മാത്ര ഉള്ളൂ
ചെറിയ സൗണ്ടോ ഇതിലേറെ സൗണ്ടിൽ സംസാരിച്ച ഇവിടെ ആളുകൾ ഇറങ്ങി ഓടും
എനിക്ക് കേൾക്കാനേ പറ്റുന്നില്ല
ഇപ്പോഴോ ഇപ്പോഴും കേൾക്കാൻ പറ്റണില്ലേ
എന്താ
ഇ ഇപ്പൊ കേൾക്കാൻ പറ്റുന്നുണ്ടോ
ഇപ്പോഴും ചെറിയ സൗണ്ട്
ചെറിയ സൗണ്ടെങ്കിലും ഇല്ലേ അഡ്ജസ്റ്റ് ചെയ്യ്
ഉം എന്തോ ചെറിയ സൗണ്ട്
ചെറുത് ഒന്നല്ല അത്യാവശ്യം നല്ല സൗണ്ടില് സംസാരിക്കുന്നുണ്ട്
ഉം ഉം
എന്തോ സംതിങ് നെറ്റ്‌വർക്ക് ഇഷ്യൂ ആകും
അതായിരിക്കും ചെറിയ സൗണ്ടേ ഉള്ളൂ ഉം
ആഹ് എന്തെങ്കിലും ഇഷ്യൂസ് ഇണ്ടാവും അല്ലെങ്കില് കേൾക്കാതിരിക്കൂല
ഉം
കാരണം ഇതിലേറെ ശബ്ദം കൂട്ടിയാലേ വീട്ടിൽന്ന് പുറത്താക്കും ഇതിലേറെ ശബ്ദം കൂട്ടി സംസാരിച്ചാലേ
ഉം
വീട്ടിന്ന് പുറത്താക്കും
ഓ അത് തന്നെ ഉം ഉം ഉം ഓക്കെ പിന്നെന്താണ്
വേറെ വേറെ എന്തൊക്കെയുണ്ട് വിശേഷം
വേറെ വിശേഷങ്ങളെന്താ വേറെ ഇങ്ങനെ സുഖമായിട്ട് പോകുന്നു
അതെ സുഖമായിട്ട് പോട്ടെ നന്നാവട്ടെ അല്ല പ്രൊമോഷൻ വർക്ക് ിനെ കുറിച്ചൊന്നും ചിന്തിക്കുന്നില്ലേ
പ്രമോഷൻ
വർക്കിനെ കുറിച്ചൊന്നും ചിന്തിക്കുന്നില്ലേ
ആഹ് ചിന്തിച്ചോണ്ടിങ്ങനെ ഇരിക്കയാണ് ഒന്നിലും ഒരു പിടി വീണിട്ടില്ല
അല്ല കിട്ടത്തില്ലേ
കിട്ടത്തില്ലേന്നോ
ആഹ്
പ്രമോഷൻ വർക്കോ
ആഹ് അല്ല പ്രൊമോഷൻ വർക്കല്ല കുട്ടിയെ നിങ്ങൾ ചെയ്യുന്ന ജോലിയി നിന്ന് നിങ്ങൾക്ക് ഹയർ പൊസിഷനിലേക്ക് എത്താൻ എന്താ ചെയ്യണ്ടെ
എനിക്കറിയത്തില്ല
അടിപൊളി
ഉം എൻ ഞാൻ ചെയ്യുന്ന ജോലി എനിക്കിനി ഹയർ പൊസിഷനിൽ എത്തണ്ട
അതെന്തേ
അതാ ഒരു ജോലി അങ്ങനെ തന്നെ അങ്ങ് മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ജോബാ
എങ്കി പിന്നെ അങ്ങനെ പോട്ടെ എങ്കില് അങ്ങനെ സ്വന്തയിട്ട് ഒരു ഷോപ്പ് ഇടാൻ നോക്ക്
എനിക്ക് പിന്നെനി ഈ നേഴ്സിംഗൊക്കെ പഠിക്കണോന്ന് ആഗ്രഹവൊണ്ട്
നഴ്സിങ്ങൊക്കെ പഠിക്കാൻ ആഗ്രഹണ്ട്
ഉം
ഡിസ്സ്റ്റൻസ് ആയിട്ട് പഠിക്കാൻ പറ്റൂലല്ലോ ഞാന് ഡിസ്റ്റൻസ് ആയിട്ട് പഠിക്കാൻ പറയാൻ വരായിര്ന്ന് ചെയ്യണ്ട ചെയ്യണ്ട അതെ പ്രാക്ടിക്കലാട്ട്
ഉം
ഇപ്പ പഠിക്കാ പഠിക്കാൻ പൊക്കോ നല്ലകാര്യല്ലേ
ഉം
കാര്യങ്ങളൊക്കെ ചെയ്തോ
എന്താണ്
പഠിക്കാൻ പൊക്കോന്ന് പറയാ വെറുതെ കളയണ്ടല്ലോ
ഉം പിന്നെ
പിന്നെ വേറെ മൂവീസൊന്നും പിന്നെ വേറൊന്നും കണ്ടിട്ടില്ല വേറെ പഴയ് പഴേ
പിന്നേ പഴയ മൂവീസാണ് ഏറ്റവും കൂടുതലെനിക്കിഷ്ടം പഴയ മൂവീസാ
ഏതാണ് ഏതാണത്
പഴയ മൂവീസ് ഞാമ്പറഞ്ഞില്ലാരുന്നൊ വിസ്മയതുമ്പത്തെന്ന് പറഞ്ഞ ഒരു ചിത്രം എനിക്ക് ഭയങ്കര ഇഷ്ടവ
വിസ്മയത്തുമ്പതല്ലാതെ വേറേതാഷ്ടുള്ളത്
വേറെ ഇഷ്ടവൊള്ളത് വേറെ ഇഷ്ടോന്നിയ എനിക്കറിയ കൊറേ സിനിമകൾ ഞാൻ കണ്ടിട്- ടൊണ്ട് ആഹ് മോഹൻലാലാണ് ഇഷ്ടപ്പെട്ട ആക്ടർ
ഓക്കെ
പണ്ടൊക്കെനിക്ക് ഭാവനയാരുന്നു ഇഷ്ടപ്പെട്ട നടി
ഓ ഭാവന അയെന്ത് പിന്നെ ഒഴിവാക്കി
ഇപ്പം നമ്മള് പുതുമുഖ നടിമാരൊക്കെ വന്നില്ലിയോ
ഓഹ് പുതുമുഖ നടിമാരിൽ ആരേഷ്ടം
ആഹ് വന്ന്
ആരെ
പുതുമുഖ നടിമാരൊക്കെ വന്നില്യോ സിനിമേലഭിനയിക്കാൻ
അതല്ലെ വന്നു അതിലാരെയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത്
എനിക്ക് ഇഷ്ടപ്പെട്ടത് എന്ന് ചോയിച്ച് കഴിഞ്ഞാല് ആഹ് കൊറച്ചു അധികം പേരെ ഇഷ്ടവാ
ഒരാളെ പേര് പറ കുട്ടി
പേര് ഞാമ്പറയാം മറ്റെല്ലെ ഒരു ഗോദ സിനിമയ്ക്കാത്തെ ഒരു നടിയെനിക്ക് ഭയങ്കര ഇഷ്ടവാ
ഗോദ സിനിമയ്ക്കാത്തുള്ള നടി ആഹ് ന്റെ പേരെനിക്കറിയില്ല
പിന്നെനിക്ക് കാജലഗർവാളിനെ ഭയങ്കര ഇഷ്ടവ
അത് പുതുമുഖല്ലല്ലോ ത് കൊറച്ച് പഴേതന്നെയല്ലേ
ആഹ് അതെനിക്ക് ഭയങ്കര ഇഷ്ടവൊള്ളൊരു നടിയ പിന്നെ നസ്രിയായെ ഭയങ്കരിഷ്ടവ
സ്രിയ അടിപൊളിയാണ്
ഉം
പക്ഷെ ക അതിലേറെ ഒന്നുകൂടിം എനിക്കിഷ്ടം കാജലിനെയാണ് കാരണം കാജലും കാജലിന്റെ സിസ്റ്ററും അടിപൊളിയാണ്
ആന്നാന്നാന്ന് സിസ്റ്ററ് വളരെ ഫേയിമസല്ലല്ലോ
ഫേയ്മസല്ല പക്ഷെ അവളാ കളേഴ്സ്ന്ന്ള്ള മൂവില് വന്നിട്ട് അത്യാവശ്യം കൊഴപ്പല്ലാതെ പെർഫോമൻസ്
ഏത് മൂവിയാ
കളേസ് കളേസ്
ഉം വേറെ കസിൻസെന്ന് പറഞ്ഞൊരു മൂവിലുണ്ട്
കസിൻസ് കസിൻസ് മാറിപ്പോയതാണ്
ക കളേഴ്സെന്ന് പറഞ്ഞ് പുതിയൊരു ഹ് സിനിമയില് അഭിനയിച്ചിട്ടുണ്ട് കസിൻസിലുണ്ട്
ആഹ് കസിൻസിലുണ്ട് കളേസ് പഴേ ദിലീപിന്റെ പടമാ ആഹ് അതെ കളേസ് ദി ദിലീപും റോമേള്ള ഒരു പഴേ പടാ
അതേതാ
ആഹ് ദിലീപൊരു ആർമി ആർമി അല്ല ഒരു എയർഫോഴ്സ് കളേസ് ദിലീപും
ആഹ് എനിക്കറിയാം കളേഴ് ന്ന് പറഞ്ഞ ചിത്രം ദിലീപും റോമയും ഭാമയും കൂടൊള്ളൊരു പടവാ
ആഹ് അതെയതെയതെ മറ്റേ പെണ്ണിന്റെ പേരെനിക്കറിയില്ല ഇത് കസിൻസാണ്
കസിൻസ് കുഞ്ചാക്കോവൻ്റിം പിന്നെ ഇവര്ടൊക്കെ ഒരു പടവാ
മറ്റേ അതെ ബിജുമേനോനല്ല ജോർജു ജോർജ്
അതന്നെ ജോർജു ജോർജോ
പിന്നാര ജോർജു ജോർജിന്റെ പഴയതാണത് ബിജു മെനു ഇല്യ അതിനകത്ത്
ബിജുമേനോൻല്ല പക്ഷെ അവരാണ് ഒരു കോംബോ എപ്പഴും
ആഹ് അതെ ഒരു കോംബാണ്
ഉമ്
ഓർഡിനറി ഒക്കെ അടിപൊളിയാ
ഉമ് ഉമ്
നല്ല മൂവിയാണ്
പിന്നെ ഒരുപാട് മൂവീസ് എനിക്കിഷ്ടവാ പിന്നെ കൊർച്ച് കോമഡിയൊക്കെള്ള ഒത്തിരി പടങ്ങള് ഇഷ്ടവാ
പഴയ മമ്മൂട്ടിടെ സാമ്രാജ്യം കണ്ട്ക്ക്ണോ
എന്തുവാ
മമ്മൂട്ടിന്റെ മമ്മൂക്കല്ലേ മമ്മൂക്കാ
മമ്മൂട്ടീടെ എനിക്ക് ചട്ടമ്പിനാടൊക്കെ ഭയങ്കര ഇഷ്ടവാ എന്താ പറയാ ഭയങ്കര നല്ല സിനിമകളാ അതൊക്കെ
അതേപോലെ സാമ്രാജ്യം കണ്ട്ക്ണോ
സാമ്രാജ്യം ഞാൻ കണ്ടിട്ടില്ല എനിക്ക് അങ്ങനത്തെയുള്ള മൂവിയോട് ഭയങ്ക വല്യരു ഇൻട്രസ്റ്റ് ല്ല എന്ന് വെച്ചാല് ഈ പരശ്ശിരാജ പിന്നെ ഈ പൃഥ്വിരാജിന്റെ ഉറുമി
ഐന് താൽപര്യല്ല
എന്താണ്
അങ്ങൻത്തിനോടൊന്നും താല്പര്യല്ല ലെ
ത്തെ യാതാരണ ഒരുവിധ ഒരു മൂവിയോടും എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ല പിന്നെ ഈ പട്ടാളക്കാര്ടെ പടങ്ങള് അങ്ങനത്തൊക്കെയുള്ള ഒരു മൂവിയോടും എനിക്ക് ഇൻട്രസ്റ്റില്ല
ഒറെറോ
കൊററ് ഭയങ്കര ഇഷ്ടവാ
കൊററ് ഏതാണ് ഏതൊക്കെ
കൊററ് ഞാനീ ഏത് മൂവി ആണെങ്കിലും കാണും എന്ന് വെച്ചാല് നല്ല ഭയപ്പെടു ത്തുന്ന മൂവി ഇപ്പം മലയാളം മൂവിയണെങ്കിലും എനിക്ക് ഭയങ്കര ഇഷ്ടവാ
ഹൊററ്ല് ഇപ്പോ കേസന്വേഷണൊക്കെ വരും ഇൻവെസ്റ്റി ഗേഷൻസൊക്കെ വരും
ആഹ് ഇൻവെസ്റ്റിഗേഷനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ട അങ്ങനത്തെ മൂവി ഞാൻ കാണും ഈ കേസന്വേഷിക്കുന്ന മൂവിയോടൊക്കെ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റാ
പൃഥ്വിരാജ്ന്റെ ഒരു മൂവിണ്ടായിരുന്നല്ലോ
ഈ ആസിഫലിയുടെ അനശ്വരടെ ഒരു ചിത്ര എറങ്ങിയില്ലായിരുന്നോ
ആഹ് മറ്റേ മൻസിലായി സംഗതി മൻസ്സിലായി അടിപൊളി പടാണ്
ഉമ് ഉമ് കേസന്വേഷിക്കുന്ന മൂവിയൊക്കെ പണ്ട് സുരേഷ് ഗോപി ചെയ്യുവാരുന്നു ഇൻവെസ്റ്റിഗേഷൻ മൂവീസൊക്കെ
ഇൻവെസ്റ്റിഗേഷൻ മൂവീസൊക്കെ അടിപൊളിയാരുന്നു
അതക്കമക്കിങ്ങനെ കണ്ടിരിക്കാൻ ഭയങ്കര ത്രില്ലറാരുന്നു അത് നമുക്ക് കണ്ടിരിക്കാൻ തോന്നും
അതെ പൃഥ്വിരാജിൻ്റൊരു മൂവിണ്ട് മറ്റേ ഒരു കേസന്വേഷിക്കുന്ന ഒരു പടണ്ട് ഇൻവെസ്റ്റിഗേഷൻ മൂവി
ഉമ് ഉമ് ആഹ്
എന്താരുന്നു അതിന്റെ പേര്ന്നെനിക്കോർമ്മല്ല അവ മെമ്മറീസ് മെമ്മറീസ്
ആഹ് മെമ്മറീസ്
നല്ല പടാ എന്താല് ആ കേസിന്റെ ദൃഢം കണ്ടോ നീ ദൃഢം
ദൃഢം കണ്ടില്ല ഞാന്
ദൃഢം നീ കണ്ടാ ഞെട്ടും
എന്താ
ദൃഢം നീ കണ്ടാലേ
ഉം
ഞെട്ടും അടിപൊളി പടാണ് ബോറാന്നല്ല പക്ഷെ ഇൻവെസ്റ്റിഗേഷനാണ്
ആർടെയത്
അത് ഷൈൻനിഗത്തിന്റെ
ഏഹ്
ഷൈൻ നിഗം
ഷൈൻ നിഗത്തിൻ്റെ ആഹ് ആഹ് ആഹ്
ആഹ് ആ മെലഞ്ഞേട്ടില്ല പയ്യനൻല്ലേ ബാബുഖാന്റെ മകൻ മെലിഞ്ഞട്ടിള്ളൊരു പയ്യനില്ലേ
കേട്ടില്ല
മെലിഞ്ഞട്ടുള്ളൊരു പയ്യനില്ലേ
മനസ്സിലായില്ല
ഒന്നുല്ല
അല്ലെന്താ പറഞ്ഞെ പറഞ്ഞോ
മെലിഞ്ഞ ഒരു പയ്യനാണവന്ന് പറയാ ഷൈൻ നിഗം ആളെ മനസ്സിലായോ
ആഹ് ആഹ് അത് പണ്ട് ഇപ്പ വണ്ണോണ്ടല്ലോ
ആഹ് ഇപ്പൊ കൊ കൊഴപ്പില്ല ആള്
ഉം
ആഹ് അപ്പൊ അവൻ്റൊരു പടാണ് അടിപൊളി പടാണ് നല്ല പടാണ് പക്ഷെ അതിന്റെ ക്ലൈമാക്സ് അ ആഹ് ദൃഢം ദൃഢത്തിന്റെ പ്രത്യേകതന്താച്ചഴിഞ്ഞാല് ഓൾറെഡി ആഹ് കഥ ഈ ലോകത്ത് സംഭവിച്ചതാണ്
ആഹ് ആഹ് ആഹ് ആഹ്
ആഹ് കഥ അത് ഒരു പോലീസുകാരിയിണ്ട് അവരവരെ ജീവിതത്തിലുണ്ടായൊരു സംഭവം പുസ്തകമാക്കിയിട്ടുണ്ടായിരുന്നു അതിൽനിന്നെടുത്തതാണ് ആഹ് കഥ തീമ് ബാക്കിയക്കവര് കൂട്ടിച്ചേർത്തുണ്ടാക്കിയതായിരിക്കും പക്ഷെ ആഹ് തീമ് അതിനകത്തുന്നെടുത്തതാണ് അടിപൊളി മൂവിയാണ് അതിന്റെ ക്ലൈമാക്സ് സാണ് നമ്മള് ഞെട്ടിക്ക
ഷൈൻനികത്തിന്റെ വേറൊരു പടം കണ്ടിട്ടുണ്ട അത് അതന്ന് പറയുന്നത് രേവതീം ഷൈൻനികോം തമ്മിലുള്ളൊരു മൂവിയാ
രേവതീം ഷൈൻനിഗോം തമ്മിലുള്ള ഏഹ്.
ഇപ്പൊ എറങ്ങിയതാ ഇപ്പൊ എറങ്ങിയരു പുതിയ പട നല്ല ഹൊറർ മൂവിയാ. നമ്മുടെ പഴയ നടി രേവതിം ഷൈനികോംള്ള മൂവി.